ഹലോ
കേക്ക്ൺല്ലേ
ആ പ്പൊ കേക്കാണ്
ആ എന്തെക്കെ
ഓ സുഖാണ്
ഫുഡൊക്ക കയിക്കോ
ആ ഫുഡൊക്ക കയ്ക്ക്
എന്തെന്ന്
ഇന്ന് ബീഫും പോളേം
ആ ങ്ങളെന്താ ചെയ്യണേ
ഞാന്വ്ടെ മദ്രസേല് ടീച്ചറായിട്ട് വർക്ക് ങ്ങളെന്തേലും ചെയ്ണ്ടാ
ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിരിക്കാ
അതെ ഞ്ഞി വേറെ അഡ്മിഷൻ നോക്കണല്ലേ
ആ ട്രയയല് വന്ന് ട്രയല് വന്ന്ക്ക്ണ് ഡിഗ്രി
അതെ കിട്ടിട്ട്ണ്ടല്ലോ
കിട്ടിക്ക്ണ്
ഉം ശരി ലോങ്ങാ
ലോങ്ങല്ല ഇവ്ടെ അടുത്തെന്നെ പോയി പോരാനുള്ള ദൂരം തന്നെ ഉള്ളൂ
അതെ മാരീഡാണോ അല്ല ഓക്കെ ഉം എന്ത മാരേജ് ആഹ് മദ്രസ് സേല് ടീച്ചറാ ഉം ആഹ് അങ്ങനെ പോണ്
പിന്നെ എന്തെക്കെ
വീട്ട്ലാരൊക്കണ്ട്
വീട്ടില് ഇമ്മിം ഇപ്പിം ഞാനും ഒര് അനിയനും
ഉം
ഇങ്ങക്കാരൊക്കെ
ഇവടെ ഹസ്ബൻഡ് ഇമ്മ ഉപ്പ പിന്നെ എളേയച്ചന് രണ്ട് നാത്തൂന്മാര് ഉം
അങ്ങനെലേ
ഉം അവിടെ മഴെണ്ടോ
ഇന്ന് മഴൊന്നുല്ല ഇന്നലിം മിഞ്ഞാന്നൊക്ക ഇണ്ടേയിരുന്നു
അതെ
ഇങ്ങക്ക് മയല്ലേ?
ആഹ്. ഇന്നലൊക്കെ ആയിട്ട് നല്ലോം ഇണ്ടായ്ന്നു. ഇന്ന് രാവിലെ ചെറ് തായിട്ട് ഇണ്ടായ്ന്നു. ഇപ്പ വല്യ കൊയ്പ്പല്ല വെയിലൊക്കെണ്ട്.
ആഹ്.
അവടെ എങ്ങനെണ്ടായ്രുന്നു വെക്കേഷനൊക്കെ?
വെക്കേഷനൊക്കെ ഫുള്ള് ബോറി
ബോറിങ്ങായിര്ന്നോ?
വെറ്തെ ഇങ്ങനെ ഇര്ക്കല്ലേ.
അല്ലാ ങ്ങടും അങ്ങനെ പോയിട്ട്ല്ലാ?
എങ്ങട്ടും പോയിറ്റൊന്നുല്ല. ഇപ്രാവശ്യം.
തേ മ്മാന്റെ വീട്ട്ക്കൊ പോയ്ര്
ക്ക് ഇങ്ങനെ എപ്പ്ളെങ്കിലൊക്കെ അനിയന് മദ്രസ്സ്ണ്ട്. അപ്പൊ മദ്രസ് ലീവ് ഇണ്ടാവുമ്പോ അങ്ങനെ പോവും. പിറ്റേസ അല്ലെങ്കി അയിന്റെ പി റ്റേസം ഇങ്ങട്ടെന്നെ പോരു അങ്ങനെക്കെ.
ഉം. ടൂറും കാര്യങ്ങളൊന്നും നിന്ന്ട്ടന്നെല്ലേ.
അങ്ങനൊന്നും പ്പൊ പോയിട്ടില്ല.
ആഹ്. പോകാൻ പറ്റായായിര്ന്നോ പോകായായ്ര്ന്നോ?
പോയിട്ടില്ല പോണം ന്നൊക്കെ പ്ലാനിങ് ഒക്കെ ഇണ്ടായ്ന്നു. എവ്ട്ക്കും പോയിട്ടൊന്നുംല്ല.
പിന്നെ മ്മള് എന്തെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്ത പ്ലാനിങ് മാത്രം ങ്ങ നടക്കും. ബാ
ആഹ് പിന്നെ ഉമ്മനു കുടുംബത്തില് കൊറെ മരണം ഉണ്ടായി രണ്ടാൾക്കാര ഒപ്പം മരിച്ചു അങ്ങനെ
അയ് ശരി എന്താ സുഖ
ഞങ്ങള് നല്ല പ്ലാനൻക്കെ ചെയ്തിന്നു അതില് പിന്നെ ഒരു കല്യാണം ഉണ്ടായിനു അയിന്റെ അന്ന് ഒരാള് മരിച്ചു
അയ് ശരി
അയിന്റെ മൂന്നിന്റെ അന്ന് വേറൊരാളും മരിച്ചു ഉമാന്റെ അമ്മോനും മ മരിച്ചു പിന്നെ അമ്മമാന്റെ ഏട്ടത്തിന്റെ മാപ്പിളയും മരിച്ചു
ഉം
അയില് പിന്നെ അങ്ങനെ പോക്കൊന്നും ഇണ്ടായില്ല
ഇവിടെ മഴായിട്ട് കൊഴപ്പുണ്ടോ അങ്ങനെ
ഏ എവിടാ അങ്ങനെ കൊയിപ്പൊന്നുമില്ല മഴയായിട്ട് കൊഴപ്പ അപ്പൊന്നുമല്ല
ഉ ആർക്കും ഉ മയ ഒന്നും കൊണ്ടി പനിയും കാര്യങ്ങളൊന്നും തട്ടില്ലല്ലോ ഒരു
ഏ ഇപ്പനിയൊന്നുമല്ല ആടിന്റെ കുട്ടിക്ക് ഉണ്ടായിരുന്നു ഓള അതേപോലെ കൊണ്ടപോയി മിറ്റാാക്കി
ഉം
ഓൾക്ക് അങ്ങട്ട്കൊറെ കഴിഞ്ഞിട്ടാ മാറിയിരിക്കണേ അപ്പൊ ഒരു അവിടെ അഡ്മിറ്റ് ആയപ്പോ തന്നെ കുറെേ കുട്ടികൾ അങ്ങനെ മരിച്ചുൊണ്ട് ോണു അതൊക്കെ കണ്ടപ്പോ തന്നെഓക്ക് പേടിയായി
ആഹ ഇപ്പൊ പിന്നെ എല്ലാർത്തും ടെ ഷ്
ശിഖേൽ ആഹ പാനായിട്ടായി ഇത്ര ഒരു കുട്ട ഓല ഡിസ്റ്റ് ഡി ചാർജ് ആയി പോയന്ത്ര പിന്നെ കുട്ടീെ അയിന്റെ അമ്മ കുളിപ്പിച്ചപ്പളാോ അങ്ങനെ എങ്ങനെയാ മരിച്ചിക്കണേ എന്നിട്ട് അങ്ങട്ട തന്നെ കൊടുുന്നീന്ന് ഇത്രൽ പോസ്റ്റ്ുമോർട്ടം ഒക്കെ ചെയ്യുണ്ടായിരുന്നു അത് കണ്ടപ്പോ പോലെേറെ പേടിിച്ചു ച്ചിക്കണു
ആഹ നഞമ്മള് പിന്നെ എല്ലാതും മുൻകരുതലുകൾ ഇട്ടുത്താ പിന്നെ
ആഹ എങ്ങക്ക ആർക്കൊന്നും പനിയൊന്നുംല്ലല്ലോ
ല്ലെ ഇവിടെ പനിച്ചപ്പം മഴയും കാര്യങ്ങളൊക്കെ വന്നപ്പം ചെറുതാ എല്ലാർക്കും ജലദോഷപ്പനി എല്ലാർക്കും കിട്ടിയേ.
ഏ ഇവിളത് കൗണ്ട് നല്ല കുറവായിട്ട് ഇവിടന്നൊക്കെ എന്താ വേറെ എവിടക്കെങ്കിലും ഒക്ക കൊണ്ടാവാൻ പറഞ് അങ്ങനെ- ആ അങ്ങനെ മാറ്റിയതാ. അവിടെ ചെന്നപ്പോ പിന്നെ ഓര് പറഞ്ഞു കുഴപ്പം ഒന്നുംല്ല എന്ന പറഞ്ഞു പിറ്റേ ദിവസം തന്നെ പോകന്നു.
ഞാ എന്തേയിരുന്നു പി ഇജ്ജ് എന്തേയിരുന്നു നിർത്തിയേ?
കോമേഴ്സ്.
അതേയേ മാർക്കൊക്കെ ഉണ്ടാ?
നാല് എ പ്ലസും രണ്ട് എയും.
ആ അ -അല്ലെ നല്ല മാർക്കൊക്കെ തന്നെയാണ്.
ഉം നാലുമണിക്ക് എന്തെങ്കിലും ഉ ഉണ്ടാക്കോ?
നാലുമണിക്ക് ആ ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും. അധികം അങ്ങനെ മേടിക്കല. ഉണ്ടാക്കല് ഉണ്ടാവു ഉണ്ടാക്കായി ഇന്നിഒന്നു ഇല്ല. പഴംപൊരി ആയിട്ടുമ്പ ആ ബേക്കറി ഐറ്റംസ് അങ്ങനെ വേടിക്കുകയും ചെയ്യും പിന്നെ ഉണ്ടാക്കുകയും ചെയ്യുംചിലപ്പോ. പിന്നെ ചക്ക ഒക്കെ കിട്ടിയതുകൊണ്ടേ ചക്ക കൊണ്ടക്കെ എന്തെങ്കിലുമൊക്കെ ഉപയോഗോങ്ങളുണ്ടാവും.
ആ ഞങ്ങ ഒന്നിച്ചാ ഞങ്ങക്കുന്ന് ച പിന്നെ ചക്ക കൂട്ടാനും ഞാൻ ഇന്ന് പൊരിച്ചാനും മാ പൊരിച്ചാനും മാറ്റി വെച്ചെക്കണ് അതിന് വൈകുന്നേരം ആവു ഇനി പെരിച്ചണംഎന്നൊക്കെ പറയുന്നേ.
ആ അവിടെ പിന്നെ ചക്ക വരട്ടി അതൊക്കെ ഉണ്ടാക്കും. ശർക്കരൊക്കെ?
ചക്ക വരട്ടിയതോ?
ചക്ക വരട്ടിയത് എന്ന് വെച്ചാൽമ്മള് ശർക്കരക്കും തേങ്ങൊക്കെ ഇട്ട് ശർക്കര ഉരുക്കിയിട്ട് ചക്കക്ക് പാരയാം. പൗവുത്ത ചക്കയല്ലേ?
ആ പെവുത്ത് എത് പച്ച
ആയിട്ട് നല്ല പവുത്തല്ല ചെറിയൊരു ഇപ്പ ഉണ്ടാവുമല്ലോ? അപ്പൊ അങ്ങനെ? ആ അങ്ങനെ പറഞ്ഞിട്ട് തേങ്ങയും ചെരകികൊക്കെ ചിരക്കി ഇട്ടിട്ട് ആണ് നല്ല രസം. ചക്ക കൂട്ടാൻഉണ്ടാ കൂലെ?
ആ
അതേപോലെ വരട്ടൂലേ?
ആ
അപ്പോൾ അയി റെ പകരം ശർക്കര ഉരുക്കി പാർന്ന്ട്ട്
ഞങ്ങള് ആദ്യട്ടെ കേക്ക അങ്ങന
ആ ആ ഞാനും എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്നിട്ടാണ് ചക്ക വര്ട്ടിയത് കഴിക്കുന്ന ട്ടോ
ഏ ഇമ്മാക്കും അറിയോന്നുല്ല
ആ തൊക്കെ പിന്നെ ഈ എന്താ ചക്കന്നെ ച നമ്മള് എന്താ മൈസൂർപ്പയൊക്കെ അങ്ങനെ ഉണ്ടാക്കിട്ട് പൊരിക്കൊല്ലോ അതന്നെ അതേപോലെ തന്നെ അങ്ങനെ
ചക്കപ്പൊക്കെ ഉണ്ടാക്കിക്കിണ് ഇതൊക്കെ ഞങ്ങൾ ആദ്യയി ട്ട്
ആ ഓരോ സ്ഥല ഓരോ സ്ഥലത്തേക്കും ഓരോരോ വിഭവങ്ങളല്ല ഓരോ പേരുകളൊക്കെ
ആ ഇവിടെ ആകെ ചക്ക പൊരിച്ചും പിന്നെ കൂ കൂട്ടാൻ ൻ വെക്കും പൗത്തത് അങ്ങനെ തിന്ന അതന്നെ ഉള്ളു
ചക്കപ്പൊരിയൊക്കെ ഇണ്ടാക്കലുണ്ട് ഇവിടെ
ആ ഞങ്ങൾക്ക് ഇനി ഇണ്ടാക്ക ണംന്ന് ഇണ്ടാക്കണംന്ന് പറഞ്ഞ നിക്ക
അ അവിടെ ഫ്രൂ ഇതുണ്ടോ കൃഷി കാര്യങ്ങള്
ആ ഫ്രൂട്ട്സ് ആ കൊറച്ച് കൊറച്ചൊക്കെ ഉണ്ട് റംബൂട്ടാന് പിന്നെ സപ്പോട്ട അങ്ങനെ മാങ്ങ അങ്ങനെ ഓരോന്നൊക്കെ ണ്ട്
ആ
ഇങ്ങക്ക്‌ണ്ടോ
ആ ഇവിടിം തന്നെ മാങ്ങ ഇണ്ട് ചക്ക ഇണ്ട് പൈനാപ്പിൾ ഇണ്ട് അ ടക്കാപ്പായം, മുട്ടപ്പയം, സപ്പോട്ട
പച്ചക്കറികളൊക്കെ ഉണ്ടാവോ
ആ പച്ച കറികളായിട്ട് ഉണ്ട്
ഉം
ചീര പിന്നെ അങ്ങനെ കൊറെ മുരിങ്ങന്റെല
ആ
വെണ്ടയ്ക്ക വയ വഴുതന ആ മൊളക്
ആ അതൊക്കെ ഇബടീം ണ്ട് മൊ ളകും വൈതനീം
പിന്നെ അത്തിക്കായ ഉണ്ടാവല അത്തിന്റെ മരം അത്തിക്കായുപ്പേരിയും അതിന്റെ കായ
അത്തിപ്പായോ
ആഹ അത്തിപ്പായം പച്ച ഉപ്പേരി വെക്കും
അതല്ലേ പയുത്തോ നല്ല താണ് ഞാന് നോക്കെ പറഞ്ഞു
അതന്നെ
അത് ഗൾഫ്ന്നൊക്കെ കൊണ്ടുവരുണ ആ സാധനല്ലേ
ആഹ അതന്നെ പക്ഷെ ഇവിടെ ഗൾഫ് ഗൾഫ് അത്തിയല്ല വേറെശേഷ നല്ല ഇപ്പൊ പഴുത്തന്നെ നല്ല രസമാണ്
അങ്ങനെൊ ഒരു പായൊക്കെ ഉണ്ടോ
അത്തിക്കായ അറിയില്ല അത്തി അറിയലില്ല
അത് വല്ല്യ മരവാ
ആ ആ
ഉം
ഞങ്ങള്
അത് ഉപ്പേരി വെക്കയെ
അത് ഉപ്പേരി വെക്കും പിന്നെ അച്ചാറിടും ഒക്കെ ചെയ്യും
ഉം
അങ്ങനൊക്കെ ഉണ്ട്
അത് ചെറിയ സാദനവാ
അല്ല നിങ്ങള് അത്തിയൊന്നും കഴിച്ചിട്ടില്ലേ
അത്തിപ്പഴം കഴച്ചേക്കണു
ആ അത് ഒരു കായയാണ്
അല്ല ഉപ്പേരിയൊക്കെ മാ ത്രൊക്കെ ഉണ്ടാവോ അത്
ആ അപ്പോ ഒരേ കാ മാത്രം ഒരു വലിയ കായയാണ് അത് പോ മൂത്താലാണ് അത് കഴിക്കുക അയിന്റെ ഉള്ളിത്തെ ആ കായ കഴിക്കും തല നല്ല ടേസ്റ്റാണ്. ഇവിടെ പിന്നെ വല്യ മയ പെയ്തതോണ്ടേ എന്താ വെള്ളാ ങ്ങുമ്പോ വല്യൊരു ടേസ്റ്റ് കിട്ടൂല. ഉപ്പേരിയൊക്കെ വെ ചര്
ഞങ്ങളെ റംമ്പൂട്ടാൻ ഇതേപോലെ ഒക്കെ പർച്ചു ആദ്യം. പിന്നെ ഒര് രണ്ട് മഴൊക്കെ കൊണ്ട പിന്നെ അയ്മ്മന്ന് ങ്ങനെ പർച്ചു തിന്നുമ്പോ നല്ല മധുരം വെച്ചുക്ക് ന്നു.
ആഹ് ഇവിടെ റംമ്പൂട്ടാനൊക്കെ ഇ ണ്ട് പശേ കായിക്ക്ണുള്ളൂ. കൊറെ കൊല്ലങ്ങളായി.
ഇബട്ത്തെ ആകെ മൂന്ന് കൊല്ലൊക്കെ ആയിട്ടുള്ളു.
ആഹ്.
ഇബടെ ഒക്കെ കഴിഞ്ഞ് എല്ലാർ ക്കും കൊടുത്ത അങ്ങനെക്കെ മരം ഫുഡ് കാലിയ ആക്കികണ്.
ആഹ് അവിടെ ബഡ് കുഴിച്ചിട്ടതായിരിക്കും ല്ലേ?
ആഹ് ബഡെയ്ത തയ്യ ഇച്ചിരി അങ്ങനെ ഇങ്ങളെതന്താ കുരു ച്ചിട്ടതാ?
അല്ല നമ്മള് ബഡ്ഡ് ചെയ്തത് തന്നെയാണ്.
എന്നിട്ട് ഇണ്ടായില?
ഇപ്പഴാണ് ഇണ്ടാവാൻ തുടങ്ങ ഓരോ കായകള ഇങ്ങനെ ചെറുതായിട്ട് ഇണ്ടവാൻ തൊട് ത്തീക്ക്‌ണ്
ഞങ്ങള്ത് ഒരു മൂന്ന് കൊല്ലം ആയപ്പോ തന്നെ മൂന്ന് കൊല്ലം ന്നറഞ്ഞ്ങ്ങാട് അങ്ങനെ മൂന്നാമത്തെ കൊല്ലം ഇ ണ്ടായി. പിന്നെ അപ്പൊ കൊറച്ചുള്ളൂ ഇ ണ്ടായത് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇണ്ടായപ്പോ അയിലേറെ ഉണ്ടായി ഇപ്പ മൂന്നാമ പ്പ അയ്ലേറ ഇണ്ടായിക്ക്‌ണു അങ്ങനെ ഓരോ വർഷം കൂട് ഇപ്പളും കൂടി കൂടി വര
ആഹ് അതെല്ലെ എന്നാലും നമ്മ നമ്മ വീട്ടില് നമ്മക്ക് ആവശ്യത്തിന് നമ്മളെ വീട്ടിൽ തന്നെ കിട്ടും
ആഹ് ഇത് പൊർത്ത്ന്ന് വരുന്നോർക്കൊക്കെ ഒരു അത്ഭുതാക്കർങ്ങനെ
ആഹ് കാണുമ്പോ ആ അങ്ങനെ
ഇവിടെ അടുത്ത ആർക്കും ഇല്ലനും അപ്പ ഇങ്ങനെ പോന്നോലൊക്കെ ഇങ്ങനെ നോ
ആഹ് ആഹ് നമ്മള് കാശ് നമ്മള് കാശ് കൊടുത്ത് വേടിച്ച നമ്മള് നമ്മള് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇണ്ട് ന്ന് ഉണ്ടെങ്കി
ആഹ് കുട്ട്യാളൊക്കെ ഇങ്ങനെ വരും ഒന്ന് ത തരോ ഒന്ന് താരോ ചോ അങ്ങനെ എല്ലാർക്കും കൊടു ഇവിടെ കുടുംബക്കാർക്കും പിന്നെ അയൽവക്കത്തിള്ളോൽ ക്കൊക്കെ കൊടു അങ്ങനെ അത് കഴിഞ്ഞ്ക്ക്ണു
ഇവിടെ നോമ്പിനൊക്കെ ഏകദേശം നമ്മള വീട്ടിന്ന് തന്നെ അത്യാവശ്യം പഴങ്ങള് കിട്ടും സപ്പോട്ട ട്ടും പൈനാപ്പിളായിട്ടും പിന്നെ അമ്മക്ക് വല്ല വ വാങ്ങൽ ആഹ് ഒരു നാലഞ്ചാറ് ഐറ്റംസ് നമ്മള വീട്ടില തന്നെ ഉണ്ടാവും നോമ്പിനൊക്കെ നമുക്ക് കിട്ടും പിന്നെ നമ്മക്ക് വല്ല തണ്ണിമത്തനോ തണ്ണിമത്തനൊക്കെ സ്വാഭാവികാ യിട്ട് എല്ലാരും പതിവാണല്ലോ അങ്ങനെ വല്ല ആപ്പിളോ അങ്ങനെ എന്തൊക്കെ എന്തേലും മേടിച്ചാ മതി ബാക്കിയുള്ളതൊക്കെ ഇവിടന്ന് തന്നെ ഒക്കെ ട്ടും കിട്ടും
ആഹ് അങ്ങനനെ എന്നാ ആയിക്കോട്ടെ
ആഹ് ഓക്കെ ശെരി എന്ന